ഹലോ
ആഹ്
ആഹ്
കേക്കാല്ലെ
ആഹ് കേക്കാണ്ട്. ഇജ്ജ് കടന്നിട്ടുണ്ടാവുലെ ഞാൻ ഈ വഴി കൂടെ നടക്ക. അഹ് എടി പൊതപ്പിന്റെ ഉള്ളില് ഒക്കെ കടന്നിട്ട് ആഹ് പൊതപ്പിന്റെ ഉള്ളിലൊക്കെ ഇങ്ങേ കടന്നിട്ട് ഫോൺ ഒൾച്ച്ന്ത് സുഖക്കാരം
അപ്പ ഇങ്ങള് നേറ്റി ഇല്ലായാണ്.
ഇന്റെല്ണ്ട് പക്ഷെ ഇതിൽ ഇയമ്മള് അന്ന് വൈ ഹോട്ട്സ്പോട്ട് വൽച്ചഴിഞ് ഇതില് ഫൈജന്ന്യ ഞാൻ പർഞ്ഞിലെ
ആഹ് ആഹ് വേഗം
ഇന്റെ ഫോർജിയാ വേഗം ചെയ്യും ഈ സി സി ക്യാമറ മുന്ന് കൂടെന്നെ വർ താനം പർഞ്ഞ് നടന്നിട്ടെ ഇപ്പൊ പേരുദോസം കേൾപ്പിച്ചും.
അത് ശര്യാ
പിന്നെ ഒരു കസാലട്ത്ത അടപോയ്ര കസാൽന്റുട് ഇട്ത്തിട്ടാ പോസ്റ്റിന്റെ ഉം ഓൽക്കറിയത്ത ഇതൊക്കെ ബിസിനസ് ആണ് അറയണം.
എങ്ങനെ
ഓൽക്ക് അറിയാനിട്ടാണ് ഇതൊക്കെ ബിസിനസ് ആണ് അറയണം.
ആഹ് ന്ന് അതൊന്നും ആവൂല പർച്ചില് അതേ പോലെ ഞാനെ ചെൽപ്പെ കുട്ടിയളെ കൊണ്ടരാൻ പോകുമ്പോ ഫോണോട് പോവെയ് അപ്പം അങ്ങനെ ആവോ ആവ് ആ ടൈമും കൂടി കോള് വിളിച്ചാന്ന്ണ്ടേയ്തന്നെ അ പോണ് ഇന്നട്ട് ഞാൻ ബസ്സ് ബസ്സ്ന്ന് കുട്ട്യേളെ അർക്കുമ്പോ ആയന്നെങ് ഇങ്ങനെ നോക്കും ഡയ്ലി. ആര്ക്ക പ്പ വള് അല്ല മറ്റേത് മുസ്ലിം ആയിഷെ ആയിഷ ആഹ് അത് ഇങ്ങട്ട് ആഹ് കൊണ്ടാക്കാൻ പോവുമ്പോ ഞാൻ എന്താക്കന്റൊ കൊണ്ടരാൻ പോവുമ്പോ കാത്ത്ക്കുമ്പോ ഇങ്ങനെ വിളി അപ്പ അ ഇങ്ങനെ നോക്കു അയിന് സംശയം കുടുങ്ങി ണ്ടാവും ഇവള ആര്ക്ക ഇപ്പെന്നും ഈ വിളിക്ക്ണെന്ന്.
ഉം
ആ
ഉം സെരി ഒന്നല്ല ബിസിനസ് ആണ് അറിയണ്ടേരും. അയിന്പ്പം എന്തേലും ചോയിച്ചണ്ടലേ.
ആഹ് ചോയിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ആൾക്കാര്ക്കെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ വേഗം വരും.
ഉം ആൾക്കാർക്ക് ഒന്നിലധികം സമയം
ഒരു നോട്ടോ നോക്കണ് ണ്ട് ഒരു സൈസ് അങ്ങനെ വിചാരിച്ചിട്ട്ന്നെ നയിക്കാറോ
അതെ അതന്നെക്കും അത് തിരുത്തണല്ലോ
അത് തിരുത്ത ഉണ്ടു എന്റെ തുണകാർതി ആണു എന്ന് പറയണോ
വേണ്ട വണ്ടാ
ഏ ഇപ്പളാ ആകെ സംശയാകല്ലേ ഇവിടെള്ളതാണ് ഇവിടെയാണ് അയിന്റെ പേര്
എങ്ങൻത്ത
ആഹ്
ആഹ് നിങ്ങള് പറഞ്ഞല് ഇങ്ങനെ ബിസിനസ് ഉണ്ട്
ഉം ഒന്ന് സൂചിപ്പിക്കണം
അതെ സുചിപിച്ചേ ഇനി തെറ്റിദ്ധാരണ വന്നാലോ
ഉം ഉം ഉം പി
പിന്നെ എന്നിട്ടേ പിന്നെ അതിന് കള്ളി തുണിയൊ ശരിക്കും പു എന്താ വെള്ള തുണിയോ നല്ലത്
വെള്ളയാണ് ചിലരൊക്കെ എട്ക്ക് ചിലൊരു കള്ളി ആണിന് കള്ളി തുണി എടുത്താതി
ആഹ് അതാ ഞാൻ ചോദിക്കണേ
ആഹ് ആണിന് കള്ളിത്തുണിയും ഒരു ബനിയേനൊക്കെ
ബനിയേനോ ടീഷർട്ടാ ബനിയേനോ
ടീഷർട്ട് വേണ്ട ബനീയന്
ആഹ്
കൈയില്ലാത്തതായാലും കൊഴപ്പില്ല കൊറച്ച് കൈഉളള ഒരു ബനിയനുണ്ടേലോ
അഇല്ലേ ഇബൻക്കീ ദഫ് നമ്മള് ഇതിന്റെ ഷർട്ടിന്റെക്കെ ഉള്ളില്ടൂലേ അങ്ങൻത്തേ ഉള്ളു
ആഹ് അങ്ങനെ അതെല്ലു ആഹ് അതായാലും കുഴപ്പമില്ല
അഹ് പ്പിന്നെ മീഷണ്ടേ
ആഹ് മീഷര് ലേസം കരി വെച് കൊടുത്താതി
കന്മഷി കൊണ്ട് ആകാം ചെറിയ കട്ടി മീശ ചെറിയ മീശേ
ആഹ് കട്ടി മീശയാക്കി കൊടുക്ക് കട്ടിമീശ നല്ല ഇപ്പോഴത്തെ അണുങ്ങളെ പോലെ നല്ല നീട്ടി വരച് കൊടുക്കൊന്നും മാണ്ട
ആഹ്
കൊറച്ചേര് മുറിയ മീശല്ലട പകുതീല് വെച് നിർത്തിട്ട് ആഹ് ആഹ് പറ്റ പകുതിയാക്കണ്ട ആഹ് മൂക്കിന്റെ ഒക്കെ അതുവരെ രണ്ട് മൂക്കിന്റെ അതുവരെ ആയാതന്നെ നല്ല നീളാതെ ആവൂലേ
ആഹ് ആഹ്
ആഹ് അത് മതി
അഹ് പിന്നെ വെറെനി എന്തൊക്കെ
അതൊക്കെ തന്നെ
ഉം ഇനിപ്പോ പെണ്ണീന് പറ ഇതൊന്നും ഇല്ല എണ്ടീട്ടോ ഈ ഇളക്ക താലീം മറ്റേതൊന്നും അതൊക്കെ കുട്ടികൾ കേടെര്ത്തി
ഉം അന്റെ മാലാ ഒരി ഇട്ട് കൊടുക്ക്
ആഹ്
ഞാൻ അങ്ങനെയൊക്കെ തന്നെ കാട്ടിരുന്നത്
ഉം വളയൊന്നുംല്ല കേട്ടോ
വള വാണെന്നില്ലടി
ആഹ്
കുപ്പി വളൊക്കെല്ലേ ഓളെടത് ഒരു വളയിലെ ഓളെടത്
കുപ്പി വളന്നൊല്ല പിന്നെ നമ്മള ഈ സാധാ
പിന്നെ എന്താ പിന്നെ എന്താ കാട്ടാന്നറിയോ
ആഹ്
അഹ് എന്താ ബ്ലാക്കൻവൈറ്റാക്ക അഹ് ഫോ അഹ് എന്ത വീഡിയോക്കെ എഡിറ്റ്യ്യുമ്പോ ആ അ കാൻചിയ്താതി ലാസ് ച് ആ ലാസ്റ്റ് ആ പാട്ടു കൊടുക്ക
ഞാന് ഇത്ട്ട്ന്നിലെ ലാസ്റ്റ് ഒന്നിട്ടന്ന ഇങ്ങൾ നോക്കിയോ അത് ചെയ്താലോന്ന് വിചാരിച്ചിണ്ട്
ഞാൻ നോക്കൊകെ ചിയ്തു ഇപ്പ അഹ് ഓർമ്മല്ലടി ഏതാണ് ആ ചെങ്ങായി
ആഹ് മാങ്ങടെ ചോട്ടിൽനിട്ട് മാങ്ങ പറിച്ചൊട്ക്കണൊക്കെ ടെ ഡയലോഗും ഉണ്ട്
അത് ചെയ്തളാ ഡയലോഗുള്ളന്നെ വേണ്ടത് വെറൂ ഈപാട്ട് ന്നിങ്ങനെ ഓടിക്കളിച്ണത് അഹ് കിട്ടീട്ട്കാര്യല്ല
ആഹ് അത് ചെയ്യന്നാ
ഉം ഡയലോക്
ഇവടെ രണ്ട് മാങ്ങീണ്ട് അപ്പൊഅത് മൂച്ചി അയലോകത്തൂണ്ട് അവ്ടെ ചെന്നിട്ട്ചെയ്യ
ഉം മാങ്ങ ങ്ങളോട്ന്ന് കൊണ്ടൈറ്റ് മൂച്ചിയലേ
ആഹ് മൂച്ചിഅയലോക്കത്ത്ക്കും പോവാ
അന്നിട്ടോ അഹ്മ കെട്ടിയേക്ക മാങ്ങ
ആ എന്തേലൊകെ ചിയ്യണം
ആൾക്കാര് കൊണ്ടോവു ഷൂട്ടിങ്ങിന്ണ്ടോവുട്ടോ ശ് ഇവിടെ സിയമോൾക്ക് വെല്യ നാണക്കെടാ അങ്ങനൊക്കെ ചെയ്യാന് ഞാന്നിട്ട് ആൾക്കാരില്ലാത്തിടത്ത് ഒന്നാ ബാത്റൂമിന്റെ അവ് ന്ന് ഒന്നൊര് പൊന്തിന്ന്
സംഭവേ ഇവര്ക്ക് ഇങ്ങനെ ഇവലത്തൊള്ളോണ്ട് പറയുണത് കുടിടെ ഉള്ളിലാണെങ്കി ഓൽ ചെയ്യും പൊർത്ത്കറങ്ങിയാ ഓൽക്കൂണ്ട് മടിയൊക്കെ ആഹ്
അപ്പ അത് പാത്തുമമടെ ആട് ചീത് ചീത് ചീത് അത് നറഞ്ഞുക്കുണേ ഇപ്പ ഇഞ് ബാല്ഞ് ട്രെൻന്റ് മാറ്റി പിടിച്ചാതോനിണ്ട്
ആഹ് ആഹ് അതന്നെ അപ്പൊ കഴിഞ്ഞറാശ്യൊക്കെ അതന്നെല്ലേര്ന്നു
ഉം
ഇപ്പൊ കുറേവാണ്ട പിട കേക്കല്ല അങ്ങനെ അപ്പൊ പെണ്ണിന് വെള്ളത്തുണി ആണിന് കള്ളിത്തുണി
ഉം കള്ളിതുണിം തോർത്തുണ്ടും
തോർത്ത്മുണ്ടെങ്ങനെ കെട്ടാന്ക്മൻസി
അല്ല ഈ മുക്കൃരിമാര് കെട്ട്ണ പോലെ കെട്ടരുതിട്ടോ തോർത്ത് മുണ്ടനക്കറീലാ തന്താര് കളക്കാനൊക്കെ പോമ്പൊ കെട്ടൂലടി
തലീകെട്ട്പോലെകെട്ട്
ആഹ് ആഹ് ആഹ് തല മൊത്ത ആ നെറ്റിടെ നാലോറം കെട്ടിയാതി കണ്ണ് കാണണട്ടോ കൊറച്ച് കേറ്റി കെട്ടിക്കൊൾ
ആഹ്
ആരാണ്
അതന്നെ ഇന്നാലെ ഓല് വേറെ ഈ റീൽസ്ല്ല വേറൊരു ആണിൻറ്റിം പെണ്ണിന്റെ പറയുമ്പോല് ഇജാവോ ഞാനാവോ തർക്കിച്ച് പോയത ഇനിപ്പ എന്താ കാട്ടാനറീല
ഉ ഉം
വന്നിട്ട് വാണം ഒക്കെചെ ഇല്ലല്ല
എന്തായാലും വേഗം ഇട്ത്തിട്ട് വേം വിട്ടാ മതി
ഉം ഇഞ്ഞിപ്പോ എത്ര മണിവരെ പറ്റാന്നാവൊ
എന്തായാലും വന്ന് വന്ന എന്താ മറ്റേപെണ്ണ് വരോ
ആഹ് ഓള്ന്ന് ഓളൊപ്പോ സ്കൂൾ ബസ്സിലങ്ങനെ വരാർനിക്കാ
ഉ ഉം എന്നിട്ട് ആരാ കൊണ്ടാക്കി കൊടുക്കുക
അതൊന്ന് ച്ചാറിയില്ല ആദ്യം വരട്ടെ
ഉം അത് ശെരി
ആ
മറ്റേ എൻ്റെ പെണ്ണിനെ ആണാക്കിയാ മതിയായിരുന്നു അത് കൊറ ഉം ആ ആ പെണ്ണിനെ എന്താറിയോ അത് കൊറച്ച് ഓളെക്കായ്
അയിന് ആവോന്നാവെ
അയിനോട് പറഞ്ഞോക്ക് അയിനോട് പറഞ്ഞോക്ക് ഇജ്ജ് ഫൈഹനെകായും കൊറച്ച് വലിപ്പല്ലേ ആൺകുട്ടികള് കൊറച്ച് ആ അ ഇജ്ജ് ആവോ ചോദിച്ചോക്കിയാതി ആവൂലന്ന് പറയാന്നെച്ചാ ഒരു നിവർത്തിയില്ല അല്ല എന്താകാട്ടാ
ഉം ചോദിച്ചോക്കാം
ഉം ഉം ചെലെര് വടിടുത് ത്ത്ച്ഛണ്ടാക്ക
ആഹ
ഉം ഏജ
തൊറന്ന്ച്ച് അത് ഇടണോ
എന്ത്
പെൺകുപ്പായൊക്കെ മേടച്ച് കൊണ്ടന്ന് വച്ചോകുന്നു അത് ഇടണോ ചോയിച്ച
അത് പെണ്ണിനിട്ട് കൊടുക്ക്
പിന്നെ അതില്ലേ അ് എന്താ ഇപ ഇവിടെ ആയിലോകത്ത് വെല്യമാൻ്റെ ആ വല്യമാ നല്ല തടിയുണ്ട് അപ്പ നല്ല ലൂസാ വല്യമ്മ ന്റെ അപ്പൊ ആ വല്യമ്മ നല്ല തടിയുണ്ട് ഇപ് നല്ല തടി നല്ല വീതിയുള്ള
യിന്ന് അയിന് എന്താട്ടാന്നറിയോ പിന്നിക്കന് ഒരു മെട്ടു സൂചിയന്ന് കുത്തിയിട്ട് അന്നേരം ഉം വിച്ച്
കൈയോ
ഉം കൈയ്യൊക്കെ നിങ്ങള് വെറുതെന്ന് കേറ്റി വച്ച് കൊടുത്താതി ഉണ്ടട ആ സികർട്ട് കാൺമഖനെ ഉം ഏ ഇല്ല മക്കനെ സി മോള് ഇട്ടക്കണ കണ്ട്ജ്
ആഹ് വീഡിയോ ഒന്നും കുടെ നോക്കട്ടെ
ആഹ് അത് നോക്കിയാ തന്നെ മനസ്സിലാവും
ആഹ്
അത് ഉം
അങ്ങനെ
അത് പോലെ ഇട്ട് കെടുത്താതി പിന്നെ
ഇനി ഇത് കഴിഞ്ഞ ഓനെ
അല്ല ഓന് കളിച്ചാ പോണില്ല
ആൻറ്റിയെ
ആ ഓൻ ഇവടെ ഇരിക്ക ഓന്റെ തോണക്കാരല്ലത്രേ അഹ് അവന് കൊറ ച്ച് നേരം ഇപടെയിരുന്ന് ഫോൺകളിച്ചോട്ടെ എന്നിട്ട് പിന്നെ ഒന്ന് പോണ്ട് എന്റെ അത് കഴിഞ്ഞിട്ട് ഇജ്ജ് വിളിച്ച് നോക്ക് ആഹ്